ആഹ് ആഹ് പറയ്
പറാ എന്താ ഒരു ഒച്ച കേട്ടത്
അത് വണ്ടി റോഡ് സൈഡ് ആണ്
ആഹ്
അപ്പൊ വണ്ടി ഇങ്ങനെ ഇരുപത്ത് നാല് മണിക്കൂറും പോയിക്കൊണ്ടേ നിക്കും
ആഹ് അതാണ് ഞാൻ വിചാരിച്ച് എന്തോ ഓട്ടോർഷേലേറ്റെ പോയേക്കും
മെയിൻ റോഡ് സൈഡെന്നെണ് എപ്പോഴും വണ്ടി രാത്രി ഒക്കെ ആണെങ്കിലും വണ്ടി ഇങ്ങനെ പോവും
എന്താ പിന്നെ വർത്താനം
നല്ല വർത്താനം തന്നെ എന്തെങ്കിലും പലഹാരം അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ അറിയോ
പലഹാരം എന്ന് വെച്ചാല് ഇതൊക്കെ ഉണ്ടാക്കും ഉയിന്ന് ഉയിന്ന് വട
ഉയിന്ന് വട ആഹ
ഉയിന്ന് വട അറിയോ ഉയിന്ന് വട നല്ല ടെസ്റ്റ്‌ അല്ലേ വീട്ടിന്ന് ഉണ്ടാക്കുന്നെ പിന്നെ ഏഹ് പറഞ്ഞിട്ട് ഇന്ക്കി ഇണ്ടാക്കാൻ തോന്ന്ന്ന്
സ സമൂസ കട്ലൈറ്റ് അങ്ങനൊക്കെ ഇണ്ടാക്കോ
സമൂസ ഇനിക്ക് ഇണ്ടാക്കാൻ അറീല്ല കട്ലേറ്റ് അറിയാം ഏകദേശൊക്കെ ഈ ചിക്കൻ റോളും അറിയാം പിന്നെ ഒന്നും ഇണ്ടാക്കൂലാന്ന് മാത്രം ഇണ്ടാക്കാൻ അറിയാ
അറിയുന്ന് പറയുഒള്ളൂ ല്ലേ എല്ലം ഇണ്ടാക്കാൻ മടി ആവുംല്ലേ
ആഹ് ഫുഡ് ഒന്നും ഇണ്ടാക്കാൻ അറിയില്ലട്ടോ ഇതൊക്കെ ഇണ്ടാക്ക അറിയാം എണ്ണക്കടികൾ ഒക്കെ എണ്ണക്കടികൾ ഒക്കെ അറിയാം ഏകദേശം ഒക്ക കൊർച്ചൊക്കെ പഴംപൊരി അറിയാം അതൊക്കെ അറിയാം
ആഹ് ആഹ് ചെല ചോറ് കറി അങ്ങൻത്തെ അങ്ങൻത്തെ ഐറ്റംസ് ഒന്നുംണ്ടാക്കല്ലാ
ഇല്ലല്ല ഞാന ഒന്നും ഉണ്ടാക്കല്ല ഉമ്മച്ചി ചെയ്യലല്ലേ
ഇമ്മാവൂലേ ആഹ് ശരി
പിന്നെ ങ്ങ് ങ്ങളന്തായി ചെയ്യല്
ഞാനൊറ്റയ്ക്കായതുകൊണ്ട് എല്ലു ഞാൻ തന്നെ ഉണ്ടാക്കണം
ആഹ്
എങ്ങനെ ആഹ് ഈ ഞാന് പലാരെല്ലോ ഒരുവിതൊക്കെന്തേലുണ്ടാക്കും ഏഹ് കട്ട്ലൈറ്റ് ചിക്കറോ അങ്ങനെല്ല് സി ചിക്കറോള് സമൂസ ഉയ്ന്ന് വട എല്ലോ അറി അതൊക്കെ അറിയൂ
അറിയൂലേ ആഹ് ണ്ടാക്കൽണ്ടേയ്ക്കു
ആഹ് അധികംണ്ടാക്കല് അവര് നോമ്പിനാണ് പിന്നെണ്ടാക്ന്നെ ഇന്നല പിന്നെ രാ വൈകുന്നേരം പർഞ്ഞ് ചായക്ക്‌ എന്തെങ്കിലും ഉണ്ടാക്കാറ അങ്ങനെ ഉള്ളിവട ഉണ്ടാക്കി ഇന്നിപ്പോ ഇങ്ങനെ പറയണ്ട് പയം പൊരി ക്കെണ്ടാക്കിക്കൊണ്ടിന്നൊക്കെ പറഞ് പോയിനാള് പൊർത്ത്ക്ക്‌ ഞാൻ ഒരെടക്ക്‌ മടിയാവും അപ്പ ഞൻ നിങ്ങള് ചിപ്സോ മിച്ചറോ എന്തെങ്കിലും വാങ്ങികൊണ്ട് വരണ്ടി പറയും
മൂപ്പർക്ക് പലഹാരം എന്തേലും വെക്കണേ ഇഷ്ടം
ആഹ് അയ്ന് ഇഷ് അയ്ന് ഏറ്റവും ഇഷ്ടം പയംമ്പൊരിയാണ് ഇനിക്കാണെങ്കില് ഏരുവുള്ളത ഇക്കിഷ്ടം അതിന് മദുരൊള്ളതും
ആഹ് അങ്ങനെ ഓരോത്തർക്ക് ഓരോന്ന്
ആഹ് ഇൻക്ക് പയംപൊരി ഇഷ്ട്ടൊന്നുല്ല ഞാന്നിട്ട് ഇങ്ങനെ പറയൂ എനിക്ക് മക്കളും ഓലൊക്കെതാക്കും ഇൻക്ക് വല്ല്യഇഷ്
ആഹ് ആഹ്
ഇൻക്ക് എരുള്ളേയ്നോടാ താല്പര്യം ഇണ്ടാക്ക്ണ്ടോന്നൊക്കെ ആലോയിക്കട്ടെ കൊർച്ച് കഴിഞ്ഞിട്ട് തീരുമാനി
അയ്ന് മാവൂട്ടി വെക്കണ്ടേ
ആഹ് കൊർച്ചയ്ഞ്ഞിട്ടേ ആക്കുള്ളു ഇതാ ഇവിടെത്തെ ചായകുടിക്കല് എങ്ങനായാലും മഗ്രിബിന്റെ ശേഷേ കുടിക്കുള്ളൂ
ആഹ് മഗ്‌രിബിന് ശേഷേ കുടിക്കൂ
ത്ര ന്നിട്ടായിട്ടേ കുടിക്കുള്ളൂ എങ്ങനായാലും ഞമ്മള് രാത്രി ചോറെയ്ക്കാനായിണ് അപ്പളാണ് ഇവിടെ ചായകുടിക്കാ എന്ന് പറയും
ആഹ് അപ്പൊ ഏഹ് ചായകുടി രാ
ചോറ് ചോറെയ്ക്കലൊക്ക ഒൻപതര പത്ത്മണി ആവും ആഹ് കെടക്കാൻ എങ്ങനാലും നമ്മള് പതിനൊന്ന് മണിയൊക്കെ ആവും എന്തായാലും
ആഹ്
മോളെവിടെ ഒറങ്ങാണ്
ഒറങ്ങാണ്
ആഹ്
അതെ ആഹ് സമയം
അന്റെ വീട്ടില് വേറെ നാത്തുമാരൊക്കെണ്ടോ ഏടത്തി അനിയത്തിക്കെണ്ടോ
ന്റെ വീട്ടിലോ
ആഹ് അനക്ക് ഏഹ് ഈ ഒരു മോള് മാത്രാ
ഉമ്മണ്ട് ഇപ്പണ്ട് പിന്നെ മോളുണ്ട്
ആഹ് അല്ല അല്ല ആങ്ങള അൻക്ക് വേറെ അനിയത്തി ആങ്ങള ഒന്നുംണ്ടാവില്ലല്ലേ
ഇല്ലല്ല
അഹ്ശരി
ഞാനൊരു മോളാ
ആഹ് ഒരു മോളാണ് അതാണൊന്നും അറിയാത്തോന്നുണ്ട് ഉമ്മ ഒന്നും എടുക്കാൻ പറ ആഹ് പറഞ്ഞ് ഇതാക്കിണ്ടാവില്ല ഒറ്റ മോളാവുമ്പളേ
ആഹ്
പിന്നെന്താ ഹസ്ബന്റ് വിളിക്കൽല്ലേ
ഓഹ് വിളിക്കല്ണ്ട്
ഉം ഏത് ഒന്നിനും പോണോന്നില്ലല്ലോ ക്ലാസ്സിന് എന്ത്‌ എന്തുവരെ പഠിച്ചിനീ
ഞാന് പ്ലസ് ടു വരെ പഠിച്ചിന് പിന്നെ ഏഹ് പിന്നെ ഒരു ആഹ് ആറ് മാസം ഇത് പഠിച് ഏഹ് മുക്കത്ത് ഏഹ് സി പി എ എ പി എപ്പ് എസ് കോളേജി പഠിച്ചീനി
ആഹ് ആഹ് ആഹ്
അപ്പോ ആറുമാസം വരെയേ പോയി ഉള്ളു.
ആഹ്
പിന്നെ ഒരു വർഷത്തെ കോഴ്സെനി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല
ഇല്ലല്ലേ?
അപ്പത്തേന് കല്യാണം വന്നു. കല്യാണം വന്നൊരു അഞ്ചാറ് മാസം കഴിഞ്ഞാ കല്യാണം ഉണ്ടായത്. എന്നാലും ആഹ് പ്ലസ് ടു കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞേ കല്യാണം.
ആഹ് ആഹ്
ഉം.
ഫുള്ളാക്കാൻ കഴിഞ്ഞ് ഉണ്ടാവില്ലേലെ കോഴ്സ്
ഏഹ്
കോഴ്സ് ഫുള്ളാക്കാൻ കഴിഞ്ഞിണ്ടാവുല അല്ലേ?
ഇല്ല ഇല്ല ഫുള്ള്ആക്കാൻ കഴിഞ്ഞില്ല പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാതെ വന്ന
ആഹ് അ ശരി വേറെ നല്ലത് ഞാനതേ പോലെ പ്ലസ് വൺ പോയി കുറച്ചായപ്പത്തേന് പിന്നെ മാരേജ് കഴിഞ്ഞു. പ്ലസ് ടു ആയിട്ടില്ലേനി ഇപ്പ നിട്ടിപ്പ ഇങ്ങനെ ഇപ്പ മക്കളൊക്കെ കുറച്ച് ഇങ്ങനെ അയിലേ അയച്ചുണ്ട് ഇപ്പം ഞാന് കമ്പ്യൂട്ടറിന്റെ കോഴ്സ്, ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സ് ഒക്കെ ഉണ്ടേനിഇവിടെ അടുത്ത്. അങ്ങനെ ഇണ്ട് ഇപ്പം അങ്ങനെ ചേർന്നണ്.
ആഹ് ഇപ്പൊ നിങ്ങള് പോയണ്ടോ?
ആഹ് ആഹ് ഇവല് ഇവിടെ മക്കളൊക്കെ പോയാല് പിന്നെ ഏതാലും ഞാൻ ഫ്രീ ആവും പിന്നെ വെറുതെ ഇവിടെ ഇരിക്കല്ലേ ആഹ് കമ്പ്യൂട്ടറിന് സി. റ്റി. ടി. സി. അത് എടുത്തണ്. പിന്നെ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്. രണ്ടും എടുത്തേന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് രണ്ടും ഉള്ളത്.
വീട്ടിന്റെ
കമ്പ്യൂട്ടറിന്റെ സി. റ്റി. ഡി. സി അല്ല അത് എടുക്കാണെങ്കിൽ നമ്മുക്ക് പിന്നെ ഓ ബില്ലിംഗ് അങ്ങനെയൊക്കെ കേറാൻ കഴിയും. മറ്റേ എല്ലും കൂടി ഉള്ള കോയ്സാണ്.
ആഹ് അത് തന്നെ അത് തന്നെ ഞാനും തന്നെ എന്തിട്ടാ എടുത്തു സി ബി ഐ ഞാൻ എടുത്ത്ക്കണ്.
ആഹ് ആഹ് ഞാൻ പറ അങ്ങനെ എന്തെങ്കിലുമല്ലോ അഹ് പ്പാതെയാലും വെറുതെ വീട്ടിലിരിക്കയല്ലേ.
ആ് ഹ് വെറതെ വി
ഉം. മറ്റേതാവുമ്പോ അതേപോലെ അ ക്കാള്ളത് അത് ചുരിദാർ മൂന്ന് മോഡല് ബ്ലൗസ് പിന്നെ കിഡ്സിന്റെ തൊക്കെയുണ്ട്. മറ്റേ അടിക്കണേൽ വരുന്നുണ്ട് പിന്നെ അതായാലും നമ്മളതൊക്കെ മക്കൾക്കും നമ്മൾക്കും അങ്ങനെ അടിക്കും ചെയ്യാം. അങ്ങനെക്കെഴിച്ചണ്ട് രണ്ടു ഒരു ഇവിടെ തന്നെ ആയിപ്പം പതിനൊന്ന് മണിക്ക് പോകും. എന്നാപിന്നെ പന്ത്രണ്ടര വരെ ഒരിതു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് തുടങ്ങും. വ ഒന്നര വരെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ അത് എടുക്കും. പിന്നെ അത് കഴിഞ്ഞാല് ഒന്നരക്ക് കമ്പ്യൂട്ടറിനും കയറും. പിന്നെ ഒരു മൂന്നര നാലു മണി വരെ കമ്പ്യൂട്ടറിൻ മേലിൽ ഇരിക്കും. പിന്നെ ഇവര് സ്കൂളു വിട്ട് വരാൻകുമ്പത്തേന് ഞാൻ ഇവിടെ എത്തുകയുംചെയ്യും. അങ്ങനെ പോണ്.
ഓ ഇപ്പ ഇങ്ങനെ ആലോചിക്കണ്ട്ല്ലേ പഠി
ആഹ് പറയാനുണ്ടോ? ഇപ്പം ഇങ്ങനെ തോന്നുന്നു. ഞാൻ പറയ ഒന്നും വേണ്ടയില്ല ഇനിയിപ്പ ഇങ്ങനെ വിചാരിക്കിന് പ്ലസ് ടു ഇതേ പ്പോലെ എങ്ങനെങ്കിലും ഒന്ന് ഇതായി ന്ന് എഴുതി എടുക്കണം.
അതെന്തിനാ?
അല്ല ഏതാലും പ്ലസ് ടു വിന്റെതെ പ് പ്ലസ് ടു ഫുൾ ആയിട്ടില്ലേനി. ഇനി അപ്പ പ്ലസ് ടുവിന്റെ സട്ടിഫിക്കറ്റും കൂടി ഉണ്ടാലിന് വിചാരിച്ചിട്ട് ആറുമാസത്തെ കോഴ്സ് ഒക്കെ ഓൺലൈ ഓൺലൈനിലൂടെ വരുന്ന തന്നെ ഉണ്ട്.
ആഹ് അങ്ങനെവാണ്ടെ കല്യാണം കഴിഞ്ഞി.
ആഹ് വേഗം കഴിഞ്ഞു.
ആഹ് അപ്പൊ എടങ്ങേറാണ
ആഹ് അതന്നെ പിന്നെ പോവലൊന്നും നടന്നിട്ടുംല്ല പിന്ന ഇപ്പ തായാലും ഇപ്പ മക്കളൊെ ക്ക കുറച്ച് വെലുപ്പായിയില്ല അപ്പ ഇനിയിപ്പം ഫ്രീ ആയത കൊണ്ട് കുഴപ്പമ ഇല്ല അറിയാണ്
ആഹ ആഹ
ഓൻതൊക്കെ ഓൽ തന്നെെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്
ആഹ നിങ്ങൾക്ക് എത്ര വയസായി
നിങ്ങക്ക് മുപ്പത്തിനാലായി
പതിനാാലായിലെ
പിന്നെ എന്തൊക്കെ വേറെ നല്ലന്നെ മമ്മക്കല്ല വീട്ടലിമ്മല്ലയാ
ഒ ാമ്മണ്ട്
ആഹ എല്ലാരും ചോറ് കഴിച്ച റസ്റ്റിലാവൂലേ
ആഹ മമ്മ ചോറൊന്ന്െ കടുക്കുക
ആ ഞാനുംരിക്കും ഇങ്ങന കിടക്കട്ടൊയിരിക്കും പിന്നെ ആരിക്ക ഇതിപ്പോ ഏതായും തീർക്കാള്ളൊക്കെണ്ട് അതൊക്ക തീർക്ക തട്ടഞ്ച കണ്ട് കിടന്ന് നീച്ചാ പിന്നെരു മന്ദഗതിയാണല്ലോ
ആ എന്താ അറിയോ കടന്ന് ഞാനൊക്കെ കടന്നാ സംസാരിക്കുന്നത്
ആഹ
ഇരുന്നാ പിന്നങ്ങൻ ഇരിക്കൂ പിന്നെ പിന്നെ അ ഒരു ഫ്രീട്ട് കടക്കാൻ നേരവും ഉണ്ടാവില്ല ഇങ്ങനൊക്കെ വേറെന്താ
എഏഴ
വേറെ എന്താ
വേറെ എന്ത് ടിവി പോട്ടത ഇപ്പ അവിടക്ക ഞ്ഞിന്നാ പോയി
ഏ
ഇവിടെ നിിക്ക അവിടൊക്കെ ന്നാ പോവക്ക
ഞാനോ ഞാൻ അവിടേക്ക് പോണംന്ന് വിചാരിച്ച അപ്പളാ മോക്ക് പനിയായി വൈറൽ പണിയത് ആഹ
ആ ആ ശരി
എ നീ പോണം
ആഹ
ഏ വര്ന്നശനിയഴ്ച യോ ഞാറാ
ആഹ ആഹ ആഹ ആഹ അതന്നെ അവിടെ എടുത്തന്നെയാണോ അതോ കൊറെ പോവാണ്ടോ
ഇവിടെ അടുത്തൊന്നും അല്ല ഞങ്ങളെ എന്റെ വീട് അപ്പോൾ അവിടന്ന ആയിട്ട് കുറച്ച് ദൂരമുണ്ട്
ഉണ്ടില്ലേ ആ ആ
ആ ശരി വേറെന്ത് മഴ ഇനി വരുന്നിണ്ട് തോന്നണ മഴ ഞാറ് മക്കള് സ്കൂള് വിടണ നേരത്താണ് മഴ ഉണ്ടാവുക
ആഹ് അതെ അതെ.
ബസ് കേറിങ്ങനെ വരുമ്പം അല്ല ബസ്സ് കേറീ സാധാ ബസ്സിന് വരണം ലൈൻ ബസ്സിന് വര്ല്ലാണ്.
ആഹ് ലൈൻ ബസ്സിന് ആഹ്.
ഉം നവി ആഹ് നാവിനന്നിപ്പോ പുതിയാപ്പള പൊറ അങ്ങോട്ട് പോയിന് ഞാ പറഞ്ഞ ങള് വരുമ്പള് ഓളെ കണ്ട്ക്കാണെയ് ഓളെ കൂട്ടിക്കൊണ്ടീറഞീന്നു.
ആഹ് ആഹ്.
മഴൊക്കെ ആകുമ്പോ ഇങ്ങനെ സ്റ്റോപെത്തിയാല് ചെലപ്പോം അങ്ങനെ അറിയൂല അപ്പോ നിർത്തോ എന്നുള്ള പേടിയൊക്കെണ്ടാവും ആക്കുള്ളില്. ആരെങ്കിലും കണ്ട്ക്കാണെങ്കില് കെ ആദ്യായിട്ടാണിപ്പം സ്കൂൾ ബസ്സില് പോണവടേക്ക് ദൂരെയുള്ള സ്കൂളിലേക്കായത് കൊറ ച്ചെ ദൂരന്നറിയാല്ല്യ കൊറച്ചടുത്തന്നാണ്. ന്നാലും ബസ്സിനങ്ങനെ പോയിട്ടുള്ള പരിചയില്ല.
ആഹ്.
രിതാണ്.
ആഹ്
കുട്ടിയളുണ്ടാവും എന്നാലു ഒരു പേടിയാണാക്ക്, മറ്റതാകുമ്പോ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ പിന്നെ ഞാനാ ബസ്സ് ലിണ്ടാവും അപ്പോഞാൻ പറയും അവിട്ന്ന് കേറിക്കോൻണ്ടി ഞാൻ ക്ലാസ്സ് കഴിഞ്ഞ് വരുമ്പോ ഞാനയില് ണ്ടാവും ന്നറിം.
ആ ഹ് ആ ആ
പിന്നെ
പിന്നെന്താ?
വേറെങ്ങനെ പോണു. വണ്ടിന് ആഹ് ശരിന്നു കുൾ ഉച്ചക്കഴിഞ്ഞൂടുമ്പോ തന്നെ വേഗം അതൊക്കെങ്ങട്ട് തീർക്കും, പിന്നെ ഇ ചോറ് കഴിച്ചാ പിന്നെ മ് നിന്നോവും ഇരുന്നോവും. മ്
ന്നാ ഓക്കെ.
ആഹ് ആഹ് ഓക്കെ. കിട്ടാത്തെയ് ങ്ങ് ഓഫാക്കിക്കൊ.